ഹലോ നല്ല വിശേഷം കേൾക്കാൻ പറ്റുന്ന് ണ്ടോ
ആഹ് കേൾക്കാൻ പറ്റ്ണ് ഇണ്ട് സുഖല്ലേ.
അതെ അതെ ഔട്യെ.
ചായ കുട്ച്ചൊ.
ആ ചായൊക്ക ചായടിക്കെ കഴിഞ്ഞ് ആ ചായ ക്ക കഴിഞ്ഞ് ഇന്ന് ദോശ്യം അതുപോലെ. ഗ്രീൻ പീസ് ഏനു.
ആഹ് അക്കപ്പാ
എഹ്
ചപ്പാത്തി ചിക്കൻക്കറ്യേനി.
ഓ ആഹ് ചിക്കൻ കറി ഉണ്ടാകുമ്പോ പിന്നെ ചപ്പാത്തി നല്ലതേക്കാരല്ലേ.
അതെ അതെ മഴ ഇണ്ടാ.
പാത്തി ഉണ്ടാക്കൊ രാവിലെ.
ആഹ് ചായ ചപ്പാത്തിണ്ടാക്കു.
ഏ നമ്മളിവടെ വെയ്കുന്നേര രാത്രികക്കാണ്.
ഇവടെ വൈകുന്നേരത്ത്ക്ക് അങ്ങനെ ഉണ്ടാക്കലൊന്നുല്ല അങ്ങന ചപ്പാത്തിഅങ്ങനെ ആർക്കും ഇഷ്ട്ടല്ല പക്ഷെ രാവിലെ തന്നെ ഉണ്ടാക്കിയ മക്കൾ പറയു ചപ്പാത്തിയാണ് രസല്ല. ഇഷ്ട്ടല്ല പറിം പിന്നെർന്ന ഇന്നിപ്പോ ദോശിം അപ്പന്തൊക്ക ആകുമ്പോ ചപ്പാത്തി ഇണ്ടാകും
ആഹ് അത് ശരിയ എന്ന ഇടയ്ക്കിടക്ക് ഇങ്ങനെ മാറ്റി പിടിക്കണം അപ്പളെ
ആ കുടിക്കാതെ പറ്റുള്ളൂ ഇപ്പ ചോറിന്റെ ഇതൊക്കെ കഴിഞ്ഞോ ചോറും ഫുഡൊക്കെ റെഡി ആയോ
ആഹ ഇന്ന് ഇന്നലെ ഒരു മുടി കച്ചിലുണ്ടായിന് അപ്പൊ അയിന്ന് എറച്ചിട്ടി അപ്പം ആ എർച്ചി ഇണ്ടായോണ്ട് വേഗം പണി തീർന്നുന്ന്
ഇപ്പൊക്കെ നെയ്ച്ചോറ് ബിരിയാണിയോ എന്തണ്ടാക്കി
ഇല്ലല്ല അങ്ങനെയൊന്നുല്ല ഏ സാധാ ചോറും അയ്ക്ക് ച ഇത്തിരി കറി പിന്നെ ഉം ഉം ഉംപിന്നെ എർച്ച്‌ വരട്ടിം ചെയ്താണ്
അ ആഹ് ത്ര നേർത്ത പണികളൊക്കെ കയ്യൂല്ലേ?
ആഹ് നേരത്തെ പണി ആ എ എടക്കൊകയ്യും ചെൽ പ്പം തന്നെ ഇതന്നെ നേരത്ത സാധനം കിട്ടണം സാധന ഇട്ടി യ്‌ഞ്ഞാ മ്മക്ക് പെട്ടെന്ന് ണ്ടാക്ക പിന്ന ഞമ്മ ഒരാളേള്ളു
വീട്ടിൽക്ക് പോവാറില്ലേ
എങ്ങനേ?
വീട്ടിൽപ്പമാരുല്ലേ?
ആഹ് ഞാന്പ്പോ ഇന്നലെ വന്നിട്ടേള്ളു വീട്ടിന്ന് ന്നാലെപ്പോ നമുക്ക് നാലീസ തൊയ്‌വ്ണ്ടായിനല്ലോ
ആഹ്
പവ്ടേയ്നും
മക്കള് സ്കൂക്ക് പ്രായള്ള കുട്ട്യളാണോ?
ഒരാ നേഴ്സ് ഒരാളേള്ളു ഒരാള് ഓന് നഴ്സറീ പോയി
ആഹ്
യുകെ ജീല
ഊം ഇതാ ഇവടെ നാല് പേരുണ്ട് മക്കളൊക്കെ വല്ല്യ മക്കളായിരിക്കുണു
ഏഹ്
റ്റു കയ്ഞ്ഞ് രണ്ട് പേര് ടിൻ സാണ് മൂത്തത് ടിൻസാണ് ഒരാള് ക്ലാസ് പടി ക്കുണു
ആഹ്! മാഷാള്ള ട്വിൻസാണോ?
ആഹ് ഒരാള് എ ഒന്നാം ക്ലാസ്സിലാണ്
ഏഹ് അപ്പോ എങ്ങനെ അവരെങ്ങനെയാ ഏ ഒരേ പോലെയാണോ? അതോ
ആഹ് അതെ അതെ ഒരേപോൽ തിരിച്ചറിയില്ല ന്നറിയും വടെ മൂത്തച്ചന്ക്കും ഒന്നും വെരറിയില്ല കണ്ടാല് ബല പ്ലു ക്ക് മനസ്സിലാവ്ണ്ല്ല ബലാര മു മനസ്സിലാവ്ണില്ല രണ്ടാളിക്ക് ഒരു പോലെ തോന്ന്ണ് അറിയും പക്ഷെ വേറൊരു പോലെ കണ്ട് കണ്ട് കണ്ട് പരിചയറ്റി അവർക്കൊക്കെന്തെലു അറിയാ പറ്റൂ ഓല് മൂനാണ് കുഞ്ഞാനാണ് അങ്ങനെ പേരൊക്കെ അറിയാൻ പറ്റും ചെലോൽക്ന്ന് അറിയൂലാ പുറമെ പുറമെള്ളോൽക്ക്‌ കാണുന്നോൽക്കൊന്നും അറിയീലാ അവര് രണ്ടാളു ഒരേപോലെ ന്ന്എങ്ങനെ അവരെ മൻസ്സിലാക്കി എട്ക്കൽ അൻ ക്കെങ്ങനെ മനസ്സിലാവ്ണെ ന്നൊക്കെ ചോയിക്കും
ആഹ് ഇങ്ങ അയിന് ഉമാർക്ക് വലിയ പ്രാ പാടുണ്ടാവൂലാപ്പം മൻസി ലാക്ക ല്ലേ ഉമ് അപ്പൊ ഓർക്ക് ഒരേ പോലെയാണോ പഠിക്കുന്നതൊക്കേ
ആഹ് ഇതുവരെ ഒരുമിച്ചൊരു ക്ലാസ്സില് ഒരുമിച്ചിട്ടെന്നെ പഠിച്ചീഞ്ഞത് ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞ് ഇപ്പോ ഒരാള് വേറെ കോഴ്സിന് പോയി ചേർന്നു ഇവന് വേറെ കോഴ്സിന് ചേർന്നു അങ്ങനെ പഠിക്ക്ന്നേ
ഓഹോ ഓ അപ്പൊ എങ്ങനെ ആയാലും പിന്നെ യ് പിന്നും വീണ്ടും അങ്ങനെ ട്യുൻസ്സാണോ വീണ്ട് വീണ്ടും ട്യുൻസ്സാആണോ
അല്ല, ഞാൻ മൂത്തത് ട്വിൻസ് പിന്നെത്തേത് എട്ടാ ക്ലാസില് പിന്നെ ചെറിയാള് ഒന്നില്
പക്ഷെ അതൊന്ന് എക്സ് എക്സ്പീരിയൻസ് ചെയ്യ നല്ലെതാലെ ഏഹ് അവരെ അവസ
അള്ളാ അതൊന്നും പറെയണ്ടാ ഞാാനി ഇവരെ പിന്നേ ഇന്നേ കല്ല്യാണം കഴച്ച് കൊട്ന്ന വീട്ന്ന് പറഞ്ഞാല് വഴിയില്ലാ വെള്ളെല്ലാ അങ്ങനെക്കെള്ള ഒരു സാഹചര്യത്തിലായിരുന്നു കല്യാണം കഴിഞ്ഞ് അങ്ങനെ ന്ത ഗർഭിണിയായി ഞാൻ കുളിക്കാൻ പോന്ന തോട് ണ്ട് ഞങ്ങളുടെ, വീടിന്റെ ബേക്ക് ഒരു പറമ്പാണ്, അത് കഴിഞ്ഞ ഒരു തോ പാടാണ് കഴിഞ്ഞഞ് കഴിഞ്ഞാല് പിന്നെ എന്താണ് പാടത്തിന്റെ തോട് പക്ഷെ അയിക്ക് പോകുമ്പള് നല്ലെ എറക്കും വഴിയും മെഴനമ്മള് പാടത്ത് വരുമ്പോ കണ്ടട്ടുണ്ടല്ലോ അങ്ങനെ വെള്ക്ക്ളെ ഇതൊക്കെള്ളെ സ്ഥലത്ത് കൂടൊക്കെ ഞാൻ ഏഴാം മാസം വരെ തിരുമ്പാനും കുളിക്കാനൊക്കെ പോയിന് പിന്നെ വീട്ടില് വള്ളം ഉണ്ടായിരുന്നില്ല, വള്ളം ഇല്ലാന്ന് പറഞ്ഞാല് അപ്പൊർത്തെ തൊടു വീട്ടില് പറമ്പ് ന്ന് കോരി കൊണ്ടരണം അപ്പൊ ഈ വയറൊക്കെ വെച്ചിട്ട് ഒരുപാട് നല്ലോണ്ണം വയറുണ്ടായിരുന്നു. ഈ വയറൊക്കെ വെച്ചിട്ട് എന്ത് എന്തെയ്യണം പിന്നെ തിര്മ്പാനും വള്ളം കൊണ്ടരാനൊക്കെ ഇതിനൊക്കെ വല്ല്യ ബുദ്ധിമുട്ടല്ലേ.
അതേ
കാരണം ഏഴാമാസം ന്താണ്പ്പം തൊടങ്ങിക്കനെന്നെ ഇല്‌യേ വീട്ടില് ഇങ്ങട്ട്ന്നെ പിന്നേ പ്രസവത്തിനു കൂടി കൊണ്ട് പോയി പക്ഷെ അന്ന് ഇത് പൊറമെ ഈ മാതിരി ഏഴാ മാസത്തിന് രണ്ട് കുട്ടികള് അറിയിലെട്ടോ എഴാ മാസത്തിൽ അത് വലിയ രണ്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇവടെ എല്ലാരും ഇങ്ങനെ പറയും അൻക്ക് നല്ലെ വയറുണ്ടല്ലോ ഇവളെന്താ ഇങ്ങനെ നല്ലെ വയറൊ മാസ മാതിരി തെറ്റീയിട്ടുണ്ടാവും അതൊണ്ടേയ്ക്കാരം ഇത്രയും വയർന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെന്താണ്, ഡോക്ടറെ കാണിക്കാൻ പോയപ്പോ ഇവൾക് നല്ലെ വയറ്ണ്ട് അതോണ്ട് ഞമ്മക്ക് സ്കാനിങ് എടുത്ത് നോക്കി അന്നൊക്കെപ്പം ഇന്നത്തെ പോലത്തെ സ്കാനിങ്ങും കാര്യങ്ങളൊന്നുല്ല്യാ ലാസ്റ്റിലൊരു സ്കാനിങ് മാത്രേ ഉള്ളൂ
അതെ തെ തെ
സ്കാനിങ്ങ് എട്ത്തോക്ക്മ്പോലാണ് രണ്ട് കുട്ടികളുള്ളത് അറിഞ്ഞത്
ആണോ! അങ്ങനെ പാരമ്പര്യായിട്ട് ആർക്കെങ്കിലും ഇണ്ടോ
ആ അമ്മാമക്ക് ഇണ്ടാരുന്ന് രണ്ട് കുട്ടികള് എര്ട്ട കുട്ടികള് അവർക്ക് ഒരു വയെ സ്സ് ഒന്നൊര വയസ്സായ സമയത്താണ് ഞാനും പ്രസവിച്ചത് പിന്നെ അവര് പ്രസവിച്ച് കഴിഞ്ഞ് നോക്കുമ്പോ ഇവര് പാലില്ലാതറിഞ്ഞണ്ടങ്കി ലാക്ടോജൻ കൊട്ക്കും. ഞാൻ ഇവരെ പ്രസവിച്ചത് അഞ്ച് മാസം വരൊക്കെ ഞാനൊരു അഞ്ചാആറ് മാസം വര്ക്കെ ഞാൻ ശരിരിക്ക് രാത്രിയില് അരമണിക്കൂർ ഒക്കെ ഉറങ്ങിയന്നള്ളവർക്ക് ഉറങ്ങാന് ഉറങ്ങയും ചെയ്യും ലാക്റ്റോജൻ ഒരാൾക് കൊടുക്കും അപ്പൊക്ക് മറ്റയാൾ കരയും ആൾ എടുത്തിട്ട് മറ്റയാൾക് കൊടുക്കും ആൾ അപ്പറത്ത് കൊടുക്കും മറ്റെതിന് കൊടുക്കും അങ്ങനെയൊക്കെ കൈമാറി കൈമാറി ഇങ്ങനെ കൊടുക്കണം വീട്ടിൽ നോക്കാൻ ആളുണ്ടായിരുന്നില്ല ഉമ്മ ഉമ്മ ഉണ്ട് രണ്ട് അനിയത്തി ഒരനിയത്തി ഉണ്ട് മൂന്ന് ആങ്ങളമാരുണ്ട് അപ്പൊ അവരാണെങ്കിൽ ഒരു സ്കൂൾ പോണ പ്രായം അവരെ സ്കൂൾക്ക് പറഞ്ഞയക്കണം വീട്ടു ജോലി ചെയ്യണം. ആഹ് എടുക്കാനും നോക്കാനും പറ്റല ആരും ഇല്ലേനും അങ്ങനൊക്കൊയിട്ട് പിന്നെ അങ്ങനെ ദിവസങ്ങളങ്ങനെ കഴിഞ്ഞു പോയി പക്ഷെ ഉറക്ക ഉണ്ടായിരുന്നില്ല എനിക്ക് രാത്രിയിലൊക്കെ. അരമണിക്കൂർ ഒക്കെ ഞാൻ ഉറങ്ങീരുന്നുള്ളൂ കണ്ണക്കിന് ഉറക്കങ്ങനെ പിടിക്കുമ്പോക് അപ്പം ഉറങ്ങിട്ടുണ്ടാവും തീരെ ഉറങ്ങുല്ല രാവു പകലൊന്നും ഉറക്കുന്ന് പറയുന്ന സാധനം ഉണ്ടായിട്ടില്ല. അങ്ങനെ വല്ലായി കിട്ടി ഇനിയിപ്പ അവരൊക്കൊരു വളർന്നൊരു നിലല് നിലയിലക്ക് എത്തി കിട്ടണം പഠിച്ചിട്ടൊക്കെ
ഉം
എന്താ പറ്റ്ന്നെ
ഒരാള് മൊബൈലിന്റെ ഇതില് നോക്കണണ്ട് ഒരാള് ഇപ്പ ഇതുപോലെ ലാപ്ടോപ്പ് പിന്നെ കമ്പ്യൂട്ടർ അന്റ് റിപ്പയറിങ്ങനൊക്കെ വണ്ടിട്ട് കോഴ്സിന് ചേർന്ന് ണ്ട് അങ്ങനെ
ഓ
പക്ഷെ ഇന്നത്തെ കാലത്ത് കറ പാല് മുമ്പോക്കെ ഞാനങ്ങനെ ആലക്കുമ്പോ എങ്ങനെ ഞാന ആഹ് തോട്ടക്ക് പോയിന്ന് എന്നൊക്കെ വിചാരിക്കും പിന്നെ മോളൊക്കെന്നെ ലാസ്റ്റ് ഇ ഗർഭിണിട്ട് മോളക്ക് ഇ ആറു പയസായി പക്ഷെ ആഹ് സമയത്തൊക്കെ എനിക്ക് ഡ്രസ്റ്റ് ചെയ് ഉള്ളിൽന്ന് തന്നെന്ന ബെഡ് ഡ്രസ് പറഞ്ഞിരുന്നു പക്ഷെ ഉള്ളിൽ വേറെ പണിക്കരെ സഹായൊന്ന ഇല്ലാതുകൊണ്ട് ഞാൻ തന്നെല്ലാ പണിടുക്കും പതുക്കെ പതുക്ക ങ്ങനെ അന്ന് പക്കും പിന്നെ അങ്ങനെ അലൊക്കും അന്നൊക്കെ എന്ത് ദുരിതത്തിലാണ് അവരടെ ഞാന് പ്രത്യേകിച്ച് കുഴപ്പമില്ലാ തോട്ടിലൊക്കെ പോയിട്ട് കഴിഞ്ഞാ അവിടുന്ന് പിന്നെ തോട്ടക്ക് പോയാല് വോന പറയാ അയ്യോ കുട്ടി എന്തിനാ ഇത്ര ഇടങ്ങാറായിട്ട് പന്തക്ക എന്നെ ആരാ ആരെ തന്നയിച്ച ഇങ്ങിട്ട് ഈ വീടിക്കിലൊക്ക് വീണ് കഴിഞ്ഞ എടങ്ങാറാവൂലൊ കണലിൽഞ്ഞ കാണാ വെയ്യാ എന്നൊക്കെ പറഞ്ഞ അവർ പുതി തരും അങ്ങനൊക്കെ ഇതാ താര നമ്മടെ ഒഴുക്കലുണ്ട് സംഭവം ഒഴുക്കലുണ്ട് പക്ഷെ എന്തോ ഭാഗ്യ രുക്കി വെക്കുക അന്തൊക്കെ കാരണം മട്ടപ്പാറ കുടിച്ചിട്ട് സിമന്റൊക്കെ സ്ഥലത്ത് വെക്കിലിണ്ടേനു പക്ഷെ ഇപ്പ ഞാൻ ആലോചിക്കുമ്പോ ഞാൻ ചന്തും പഠച്ചോന് എന്തൊരു ഭാഗ്യത്തിന് തന്നെയാണ് ഞാൻ വാഴ കുഴുച്ചു തൊങ്ങനെ ആയിക്കിട്ടിയത് ഇന്നത്തെ സാഹചര്യത്തിൽന്ന് രണ്ടട്ടുള്ളം പോരി കൊടുത്തണക്കൂലല്ലേ റസ്റ്റ്ല്ലേ പേടിയല്ലേ ഇപ്പൊ എനിക്ക് ഭയങ്കര വലിപ്പന്റെ മോളെ ഗർഭിണിയോക്കെ നി ഞാന് ഭയങ്കര പേടിയുന്നു
ഉം പക്ഷെ നമ്മൾത് വരുമ്പോ നമ്മ ക്കായി വരുമ്പോ നമുകൊരു ധൈര്യം വരും
വരും വരും അതാ പിന്നെ ഉള്ളത് പക്ഷെ എന്നാലും ആഹ് തോട്ടക്ക് പോയി നമ്മള് നിരപ്പായ സ്ഥലത്ത കൂടെ ഇങ്ങനെ പോവല്ലേ കൊറന്ന് വരമ്പല്ലേ വരമ്പൊക്കെ സ്ലിപ്പ് ആയി കഴിഞ്ഞാൽ ചേറ് അത് കാല് പൂന്തി കഴിഞ്ഞാലൊക്കെ എന്താവല പക്ഷെ ആഹ് ഒരു ഒന്നാമതന്ന് വെച്ചാല് ഫസ്റ്റത്തെ പ്രസവആവൂ നമുക്ക് എന്താ ഏതോന്നും അറിയതോണ്ടാണ് അങ്ങനെ അങ്ങനെ പോണതും വരുന്നതും പിന്നെ രണ്ടാമത്തെ പ്രസവംക്കെ കഴിഞ്ഞിക്കുമ്പോ മൂന്നാമത്തെ പ്രസവത്തിന് ഭയങ്കര പേടിയായി പുറത്തിറങ്ങുമ്പോ തന്നെ പേടിന്ന് വഴുക്കുവോ വഴുവണാവോ അങ്ങനെയുള്ള പേടികളായിരുന്നു എങ്ങനെന്ന കൊഴപ്പില്ലാതെ കിട്ടി പണികളൊക്കെ ഇങ്ങനെ തുളങ്ങണ്ടാവല്ലോ പണികൊന്നും കഴഞ്ഞിട്ടില്ല ഞാനിപ്പോ പത്ത് മിനിറ്റ് ഒന്ന് ഫോണ് നോക്കിയതാണ് മോളത് പോയി കഴിഞ്ഞാൽ വാസ്‌ആപ്പ്ക്ക നിർനക്ക മെസജുക വന്നിട്ടുണ്ടന്നക്കെ നോക്കും
അതന്നെ ഇന്റിയവസ്ഥ മോ മോൻ പോയി കഴിഞ്ഞാലേ അമ്മക്ക് ആക്കെ നട്ക്കൊള്ളൂ മറ്റെ ഓല് പോണെ വെരെ തെരക്കെയ്കാരം ഫുള്ള് തെര
തെര്കെയ്ക്കാരം അപ്പൊ അവര് പോയി കഴിഞ്ഞാ ഒര് മത്ത് മിനിറ്റ് ഫോണക്കെടുത്തോക്കും ആര്ക്കേലൊക്കെ വിളിക്കാള്ളൊക്കെ കൊറച്ചേരൊക്കൊന്ന് വിളിച്ചിട്ട്ങ്ങനെ നോക്കും പിന്നെ അട്ത്തത് ഉച്ചകെത്തെ പരിപാടിയൊക്കെ തിന്ന് കഴിഞാലപ്പളും പണിളെന്നെല്ലേ?
അതെ പിന്നോല് വെരാ ണ്ടായാലപ്പളും പണി അപ്പൊ ഓൽക്കില്ലെ എന്തെങ്കിലൊക്കെണ്ടാക്കണ്ടെ
ആഹാ പിന്നോല് വന്ന് കഴിഞ്ഞപ്പളും വീണ്ടും പണിയളാവും അപ്പൊ അഹ് കാര്ളം ഞമ്മള് പിന്നിം ഞമ്മക്ക് രാത്രിയോല് വന്നാ ഓലെ കുളിപ്പിക്കണം എഴ്താള്ളെ എഴ്തിപ്പിക്കണം
പൊൾച്ചും
ഒഴിവൊള്ളൂ പിന്നെ അവര്ക്ക് വർക്ക് ചെയ്യിപ്പി ക്കാ പിന്നിം രാത്രിയായി പിന്നെ പഠിപ്പിക്കാണ്ടാവും പിന്നിം ചോറൊക്കെ വെയിച്ച് കടക്കുമ്പോക്കും നേരം പത്ത് പത്തര ടൈമാവും അങ്ങനെ സമയാവും ചെയും
വീണ്ടും റിപ്പീറ്റ്
ഏഹെ
വീണ്ടും റിപ്പീ
ട്ടില്ലു ആഹാ
ഉം ഇഞ്പ്പൊ കുളിക്കാനൊക്കെണ്ടാവുലേ?
ആഹ് ആ ആ ഇനി തൊടക്കാണ് തൊട്ച്ച് കഴിഞ്ട്ട്.
ആഹ് ആഹാ ആഹ മോം വിൾച്ചുകോണ്ടിരിക്ക് ഫോം വിൾച്ചുകോണ്ട്ക്കുമ്പോ ആ ഇന്നായിക്കേട്ടെ ഇന്നാശെരി.
ഉം